ഹലോ
ഹലോ കേക്കുന്നില്ല്യോ
ആഹ് കേൾക്ക്‌ന്ന്ണ്ട്
ഏ എന്താ പണി
ഏഹ് വെറുതിരിക്കാ പണിയൊന്നുംല്ല കല്യാണം കഴിഞ്ഞെടാ
ആ കഴിഞ്ണ്
കുട്ട്യാൾണ്ടാ
ആഹ് ഒരു കുട്ടീണ്ട്
ഏഹ് ചെറുതാ വല്തോ
ചെറ്ത്. ഇപ്പൊ പ്രസവിച്ചടക്കാ
അത് ശെരി. എത്രായിണ്
എൺപത് ദിവസം
ഏഹ് അത്ര ആയിട്ടുള്ളു എന്താ ആങ്കുട്ടിയോ പെങ്കുട്ടിയോ
ആൺകുട്ടി ഉം ഉം എന്താ ഇങ്ങടെ കല്യാണം കയ്ഞ്ഞിക്കണോ
കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിണ്ട് രണ്ട് രണ്ടര വയസ്സായിണ്
ഏഹ് ജോലിക്ക് എന്തേലും പോവ്ണ്ടാ
പ്രശ്ന അതാ സീസെ എന്തേരിന്നു പ്രസവം
നോർമല് ആഹ് നോർമലേന്നു ഇങ്ങക്കോ
അ ആദ് സിസേറിയനേനു
ആഹ് എന്താ വേദന വരായ്കയാ
ഏഹ് വെള്ളം പോയി
ആഹ്
ഞാനെടോ ഏഴാം മാസത്തില് പ്രസവിച്ച്
ഏഴോ
ആന്നെ ഏഴല്ല എട് എട്ട് എട്ടിൽക്ക് കടന്നിട്ടുള്ളൂ ഒരാഴ്ച കിട്ടീട്ടുള്ളൂ അപ്പ് പ്പോത്തിന് വെള്ളൊക്കെ പോയി ആകെ എരപ്പായി പിന്നെ വെള്ളംല്ലാഞ്ഞാ മൂവ്മെന്റ് ഇണ്ടാവില്ലല്ലോ
ആഹ്
അപ്പൊ പിന്നെ വേഗം ഓപ്പറേഷൻ ചെയ്ത് ഉം പ്രസവം കഴിഞ്ഞതിന് ശേഷം കൊറച്ച് ഗതികെട്ടു
ഉം
കാരണം വെയിറ്റ് തീരെല്യേനോന് ഏഹ് ഇപ്പൊ ഒഴപ്പൊന്നില്ല
ഉം പ്രസവിക്കുമ്പോ എത്ര ഇണ്ടേനു
ഓന് ഒന്നെ നാന്നൂറ് ആഹ് ഒന്നേ നാന്നൂറ്
ഉം ഇവന് രണ്ടേ നാന്നൂറാവോ
ഏഹ്
പിന്നെ വേറെന്തൊക്കെയാ വിശേഷം
പിന്നെ എന്തൊക്കെയാ കുട്ടി ഒറങ്ങുവോ രാത്രീല്
ആഹ് രാത്രി കൊഴപ്പില്ലാതൊക്കെ ഒറങ്ങും
ഇപ്പ വല്യ കുഴ ആഹ് എമ്പതായല്ലോ അല്ലേ അപ്പൊ
ഉം ആദ്യൊക്കെണ് ഇപ്പൊ കൊഴപ്പില്ല
തടിയക്കൊണ്ടോ
തടി ഉം കൊറച്ചൊക്കെ
ഇവന് ഇല്ലേ ഏഹ് നല്ല പാലൊക്കെ കൊടുക്ക്‌ അപ്പ ശരിയാകും ഇന്റെ ചക്കനേ ഓനെ അറുപതിന്റെ അന്നാണോ ഓൻ രണ്ടര കിലോനായത്
ഔ
ആ അറുപന്റെ അന്നാണ് അറുപത്തൊന്നാം ദിവസാണ് ഞാൻ കുളിപ്പിച്ചത് കാരണം രണ്ടര കിലോനാവാ കുളിപ്പിക്കാൻ പറ്റൂലേ അപ്പൊ അറുപൈന്റെ അന്ന് ഒരു വൈകുന്നാരത്തൊന്ന് മേലേക്കി കൊടുത്ത് മറക്കൂല അതൊന്നും ഉം ആത് പിന്നെ ആർക്കും കാണാൻ പറ്റൂലേലോ അസുഖക്കെ വന്ന് കഴിഞ്ഞാല് ഉം തീരല്ല എന്ന് വെച്ചാല് ജലദോഷോ അല്ലെങ്കിൽ കോരൊക്കെ വന്ന് കഴിഞ്ഞാല് പിന്നീ വെയിറ്റ് കുറയുംന്ന് പറഞ്ഞങ്ങാണ്ടേ അങ്ങനെ റൂമിന്റെ ഉള്ളില് അടച്ചു പൂട്ടി കുത്തിരിക്ക കുടുംബക്കാരൊന്നും കണ്ടി ഇപ്പല്ലയിടത്തും കൊണ്ടോവുംട്ടാ
ഉഷറായിപ്പം വല്യ കുട്ടിയല്ലേ
ഞാനൊക്കെങ്ങനെ തോന്നും വരും പ്പല്യാ വൽപ്പല്യാണ് അപ്പൊ അംഗനവാടിൽ ഇങ്ങനെ കൊണ്ടുപോലുണ്ട് അപ്പൊ ടീച്ചർ ഇങ്ങനാ പറയും ഓന് കുഴപ്പൊന്നുല്ല ഓന് എല്ലാരും ഒപ്പം എത്തിക്കണേ ഓനെക്കാളും വെയിറ്റ് കുറഞ്ഞ കുട്ടികളുണ്ട് എക്കെ പറയും എന്നിട്ട് ഞാൻ പറയും നിങ്ങള് വെയി റ്റ് കുറഞ്ഞ ലിസ്റ്റ് ഓനെ ഇട്ടാല് പറയും എന്നാല് എന്നാല് ഇതൊക്കെ കിട്ടൊ മറ്റേ ചെറുപയറൊക്കെ കിട്ടിയ ചെറുപയറും രാഴി പിന്നെ കടലൊക്കെ കിട്ടും ഞാൻ ഇവന് ചെറുപയറൊക്കെ കൊടുക്കലണ്ട്
ഞങ്ങളവിടെ അങ്ങനെയൊന്നും അംഗലവാടിന്ന് കിട്ടൂല ഉം
ഒന്നും കിട്ടൂല അമൃതം പൊടി കിട്ടൂലേ
അതന്നെ കിട്ടുള്ളു വേറൊന്നും കിട്ടൂല
ഏഹ് അനക്കു ഒന്നും കിട്ടിയിട്ടില്ല
എനിക്ക് അത്ര ഇപ്പൊ ഞാൻ പ്രസയിച്ചിട്ട് ഒരു ആറായിരം പ്രസിക്കുന്ന മുന്നേ നമ്മൾ രജിസ്റ്റർ ചെയ്യല്ലോ ആറര റുപിയ ആഹ് അതിന് ഞാൻ റെജി രസ്റ്റ ചെയ്തില്ല എന്നിട്ട് പ്രസവം കഴിഞ്ഞട്ടാണ് ഞാൻ രജിസ്റ്റർ ചെയാൻ പോയത്
ആഹ്
അപ്പൊ ഞാൻ പോയപ്പോ എനിക്ക് എത്ര രണ്ട് കിലോ ഗോതമ്പ് തന്നു വിട്ടു ഇപ്പൊ വന്നതാന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും കിട്ടില്ല ആഹ് പച്ച മറ്റേ ഗോതമ്പില്ലേ ആ നുറുക്കല്ല നുറുക്ക് ആണെങ്കിൽ ഉപ്പമാവിന് മുക്കാല്ലോ സാധ ഗോതമ്പ്
അടെള്ള ഓല് മുക്ക് ആവും അല്ലാതൊന്നും ആവില്ല
ഇല്ലില്ലാ വരുന്നില്ലന്നാ പറയുന്ന
ആഹ് ഗോതമ്പ് ഇപ്പൊ എല്ലാർക്കും കൊടുക്കണത് അല്ലേ റേഷൻ പീടയിലൊക്കെ കൊടുക്കണതാണ്
ആഹ് ഗോതമ്പ് രണ്ട് കിലോം കിട്ടി വേറെന്നും ഇല്ലാരുന്നു
എനിക്ക്ന്താ നല്ലോണം രാഴി പിന്നെ മറ്റേ ചെറുപയർ മമ്പയർ ശർക്കര ഒക്കെ കിട്ടീന്
ഇന്നനെ ഒന്നുമല്ലന്നടെ പൈസ കിട്ടിയാ
പൈസൊക്കെ കിട്ടി ഞാന ക്കത്ത് തന്നെ കാ പറഞ്ഞന്ന ഓരോട്
ആഹ് എനിക്ക്‌ അയിനെ കുറിച്ചറിയില്ലേന്ന് ഞാൻ പ്രസവം കഴഞ്ഞിട്ട അറിഞ്ഞത്
ഏഹ് ഇങ്ങള് ഗവൺമെന്റിലോ അതോ പ്രൈവറ്റിലോ
എന്ത്
സവാ
ഗവൺ അല്ല പ്രൈവറ്റ് ആണ് പ്രവ ക്കുന്നെ നല്ല വലിയ ഹോസ്പിറ്റലല്ല ഒരു മിഡിൽ
മീഡിയം മ് ന്നാ പിന്നെ വേഗ ഗവൺമെന്റ് ക്ക് പറഞ്ഞയച്ചു പ്രൈവറ്റുകാരൊക്കെ ഇത് ഇവടെ വെച്ച ശരിയാവില്ല അങ്ങങ്ങാണ്ട് എന്നിട്ട് എന്താ വളർച്ചെത്തിട്ടില്ലല്ലോ അ അപ്പോ ഓല് മരുന്നൊക്കെ കേറ്റീന് കുട്ടിന്റെ തലച്ചോറിന്റെ ഇംമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് അത്ങ്ങനെ ഇരുവത്തിനാല് മണി ഒര് തുടർച്ചയാട്ട് ഗ്ലൂക്കോസ് കേറ്റല്ലോ അതേപോലെ കെറ്റിരുന്നു
എന്താ ആ കുട്ടീനെ എൻ ഐ സിൽല്ലരുന്നു
എൻ ഐ സിയിലാന്നു അവിടെ ആണെന്നെണ്ടെങ്കി സു ക്ക്‌ ആണെങ്കി ഓപ്പറേഷനും അങ്ങട്ട് ഇങ്ങനെ വിളിക്കുകാണെങ്കി ഏറ്റവും മേലെ ഉണ്ടാവുവെ
ഉം എങ്ങനെ ഹോസ്പിറ്റലന്ന് എന്നാ പോരാപറ്റിയെ
ഒരാഴ്ച കൊണ്ട് പോന്ന് കാരണം അവിടെ തിരക്കായി മെഡിക്കൽ കോളേജല്ലേ അവിടെ പിന്നെ നിക്കാൻ സ്ഥല ഇല്ലാതായി പിന്നെ ഇവന് തൂക്കക്കൊറവ് മാത്രേള്ളൂ ഉള്ളിലത്തെ അവയവങ്ങള് തലച്ചോറ് അതൊന്നും പ്രശ്ന ഇല്ല പക്ഷെ അയിന്റെ ഉള്ള ചെല്ലാൻ പറ്റൂലോടോ അഞ്ചാം മാസത്തിലും ആറാം മാസത്തിലും ഒക്കെ പ്രസവിച്ചവരുണ്ട് അമ്മു അവിടൊക്കെ വെച്ച് നോക്കുമ്പോ ഇവനാണ് ഏറ്റവും ബെറ്ററ് ഇത് ആന്ന് കണ്ണൊന്നും ഇല്ല്യാത്ത കുട്ടികൾക്ക്‌ കാ പറ്റില്ല മരിക്കണോരുണ്ട് കുട്ടികളെ വേവം പ്രെസ ആ അതും കാണണേയ് ഹേയ് ന്റമ്മു ആലോച ച്ചുടെ അവവും രാത്രി ഒറങ്ങാൻ പറ്റൂല രാത്രി ഒറങ്ങാന് എന്താച്ചാല് ഡോക്ടർമാര് വന്നങ്ങാണ്ട് പച്ചക്ക് പറയും അതായത് നിങ്ങള എടക്ക് ഓരോന്ന് തട്ടി വോക്കണം ജീവന് ഉണ്ടോന്നുള്ളത് ആണ് അ ഓല് ഇത് കണ്ട് കണ്ട് സി ഓക്ക് അതൊന്നും ഒന്നുമല്ലേ അങ്ങനെ വല്ലു വന്ന് പറയും കാരണം ഒക്ക്‌ അങ്ങനെ മാസം തികയാതൊക്കെ പ്രസവിച്ച ഒരാവുഅവിടെ അപ്പൊ രാത്രി ഒറങ്ങാൻ പറ്റില്ല നിങ്ങള് ഒറങ്ങി കഴിഞ്ഞാല് ഒരു പൊത ഇപ്പോ അല്ലെല് എന്തേലും ഒന്ന് മൂടി കഴിഞ്ഞാല് അയിറ്റള ജീവം പോകും പിന്നെ നെഞ്ഞത്ത് അടിച്ചിട്ടൊന്നും കാര്യം ഒണ്ടാവില്ല അറി അത് അതുവല്ല പാലൊക്കെ കൊടുക്കല് ഒരു സ്പൂണാട്ടാ എന്നിട്ട് ആ സ്പൂണില് മ്മക്ക് കൊടുക്കാ പേടിയാവും ചെറിയ കുട്ടിയല്ലെ തരിപ്പ് പോയ എന്താ കാ ട്ട് അ ഞമ്മളാണ് ഇത് ഫസ്റ്റ് പ്രസവം അമുക്ക്‌ കുട്ടികള് അങ്ങ് അത്ര ചെ കുട്ടികളെ നോക്കിയുള്ള സീരല്ലല്ലോ ഡോക്ടർ അങ്ങങ്ങാണ്ട് പറയും കുട്ടിനെ എടുക്ക് കുട്ടിക്ക് പാലും കൊടുക്കറി ന്റെമ്മോ ചെറുതുയിരുന്നു അങ്ങനെ ഇപ്പളും മർക്കൂലട്ടാ അതൊന്നു ഇപ്പളും മർക്കൂല ഇപ്പളും ഓർമ്മേ മ് മ്
എന്റെ പ്രസവം പിന്നെ കറക്റ്റ് ഒമ്പത് മാസം തെകയ് ഒമ്പത് മാസം തെകെന് ഒമ്പത് മാസം തികയാണ് രണ്ട് ദിവസം ഉണ്ടായിന്നുള്ളു പതിമൂന്നാം തീയതി ഒമ്പത് മാസം തികയും ഒമ്പതാംതി
വേദന വന്നതാവൂലേ
ഉം ഞാന് ഓട്ടിന്റെ തലേസാപ്രസച്ചെ അതേ ഓട്ടിന്റന്ന് വോട്ടിന്റെ തലേസം വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഹസ്ബൻറിന്റെ വീട്ടു പോയതാന്നു ബെയ്ക്കിലാണ് പോയത് അങ്ങട്ടെത്തിയപ്പേക്ക് വേദന വന്നു
ആ അതണ്ട് അതടി കെയ്
നേരെ ആശുത്രീപോയി രണ് വൈ വൈ വൈയ്ന്നേരം ഒരൊമ്പത് മണിയൊക്കാവുമ്പോ ആശുത്രി എത്തി രാത്രിക്ക് പുലർച്ചെ രണ്ടരക്ക് പ്രസവിക്കെം ചെയ്തു
ഏ വേദന അല്ലണ്ടേ
വേദന
അതിപ്പ പറഞ്ഞാ പറ്റൂല അല്ലെ
ഒരു ഇൻക്ക് ആ ഞാൻ മാത്രം സഹിക്കാൻ പറ്റാത്തൊരു
ആഹ പെട്ടന്ന് പ്രസവം കഴിഞ്ഞാണ് ഞാന ഒന്നും അറിഞ്ഞിട്ടില്ലടോ ഇൻക്ക്ങ്ങനെ വേദന വേർന്ന
വേദന എങ്ങനത്തെെയ വേദന തന്നെ ഓർമ്മല്ല
ആ അത അങ്ങനെ തന്നെയാണ് പക്ഷെ ചിലരൊക്കെ ആഹത് മറക്കും പക്ഷെ ചിലവരൊക്കെ ഭയങ്കര അതായത് ലാബ്റൂമ കടി പിറ്റന്നൊക്കെ പ്രസിക്കുന്നവരുണ്ട് നേരത്തോട് നേരം വരെ നിന്നിട്ടും പ്രസയിിക്കാത്ത അതിറെ ഉള്ളില് നൽക്കുകന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഗതി കോടാ
ഞാൻ പിന്നെ രാത്രിക്ക് പോയോണ്ട് എല്ലാ മരുന്ന് വി വെച്ച് പറഞ്ഞയച്ചിനു അവടെ ആരും ഉണ്ടായിന്നില്ല ഞാൻ തന്നെ ഉണ്ടായിന്നുള്ളു പിന്നെ സിസ്റ്റർമാരും നല്ല സിസ്റ്റർമാരന്നു എന്റെ ഡെലിവറിന്റെറെ ടൈം ആയപ്പത്തേനു ഡോക് നോക്കുന്ന ഡോടർ വിളിച്ചു ഡോടർ വന്നു എത്ര സമയത്ത് ഡോക്ടറെന്നെ ഒക്കെ ചെയ്ത് പിന്നെ പ്രസവം കയിഞ്ഞ്
ഉം എന്നയിക്കോട്ട നാലേ കുട്ടീനെ നോക്ക്
ആഹ് എന്നാ ശരിട്ടോ ആഹ്
ഉ
അ